ഹലോ
ഹലോ കേൾക്ക്ന്ന് കേൾക്ക്ന്ന് എന്തൊക്കെയുണ്ട് വിശേഷം
ഓസ് ഇന്ന് വിശേഷങ്ങള് ഞങ്ങള് ഇന്ന് വീടൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യുവായിരുന്നു അങ്ങനെ ഞങ്ങളിപ്പം പോയി മന്തിയൊക്കെ മേടിച്ച് കഴിച്ചോണ്ട് ഇങ്ങനെ ഇരിക്കുന്നു
ആഹ് അത് ശെരി
ഉം
വേറെ ആള് വന്നാ വീട്ടില്
ഇല്ല വന്നില്ല വന്നില്ല എന്ന് ത്തിയൊക്കെ ആക്കി അങ്ങനെയൊക്കെ ഇട്ട് പിന്നെ വേറെ വിശേഷങ്ങളല്ലാതെ
വേറെ വിശേ
ചോറ് കഴിച്ചോ
ആഹ് ചോറൊക്കെ കഴിച്ച്
എന്താ കറി വെച്ച്
കറി തീയലും ചമ്മന്തിയും
തേങ്ങാ വറത്തരച്ച് തീയല് വെക്കോ
ഇല്ല മുളക് പൊടിയില്
ആ ഞങ്ങള് ഇന്നാള് ഒരു ദിവസേ ചക്കപ്പൂഞ്ഞ് തേങ്ങ വറുത്തരച്ച തീയല് വെച്ച് നല്ലതായിരുന്നു ചക്കപൂ ആഹ് പണ്ടൊക്കെ പ വെച്ചിട്ടുണ്ട് പക്ഷെ ഇപ്പ ആ ചക്കപ്പൂഞ് എണ്ണയിലൊന്ന് വാഴറ്റി അപ്പം നല്ലായിരുന്നു. ആഹ് ഉം പിന്നെ ഞങ്ങളുടെ ഏതാണ് ഒരു ചേമ്പ് പൂത്ത് നിൽക്കുന്നു ഞാൻ ആദ്യമായിട്ട് കാണുവ ചേമ്പ് ഇങ്ങനെ പൂക്കുന്നത്.
പൂക്കാനായിട്ട് അഞ്ഞ് എന്തായിരിക്കും അത് നല്ലപോലെ വിളഞ്ഞൊണ്ടായിരിക്കും നമ്മള് അങ്ങനെ കണ്ടിട്ടില്ല.
എന്താ എനിക്കറിയത്തില്ല ഞാൻ കണ്ടിട്ടില്ല. ആ ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ എന്താ കാര്യംന്ന് എനിക്കറിഞ്ഞൂ
ആ ഞാന്ന് പറമ്പിലോട്ട് വന്നപ്പോ പൂത്ത് നിക്കുന്നു. എന്നിട്ട് എനിക്കൊരതിശയം ഞാനും ആദ്യായിട്ടാ. കാണുന്നത് ഇങ്ങനെ പിന്നെ മ്മക്ക് ക്ക്‌ മ്മക്ക് കുറച്ചു റബ്ബർ തോട്ടമൊക്കെ ഉണ്ട്‌ അത്കൊണ്ട് അങ്ങ് ജോലിയാ റബ്ബർ വെട്ട് ക പ്പയെടുപ്പ് റബർ വെട്ടാന് ആള് വരും. റബ്ബർ വെട്ടാൻ ആള് വരും പിന്നെ കറ എടുക്കുന്നയൊക്കെ നമ്മളാണ് അന്നക്കെ കറ എടുക്കാൻ കൊറച്ച് ദൂരെ ആണ്. നമ്മടെ നമ്മടെ ആ വീ താമസിക്കുന്നത്തടുത്ത് നിന്ന് കൊറേ ദൂരെ പോണം.
ആഹ് ഇപ്പൊ ഇത്തിരി പൈസയൊക്കെ കൂടിയെന്ന് തോന്നല്ലോ റ
ആഹ് ഇപ്പ ആ അങ്ങനെ ഒരു വർഷമായിട്ട്. വെട്ടാതിട്ടിരുന്ന ആയിരുന്നു. വിലയില്ലാത്തോണ്ടേ ഇപ്പൊ വില കൂടിയൊണ്ട് തിന്റെ കവറൊക്കെ ഇട്. വെട്ടാൻ തുടങ്ങി നിങ്ങക്ക് നിങ്ങളുടെ ഏരിയയിലൊക്കെ റബ്ബറുണ്ടോ?
ഇല്ല ഇല്ല
ആഹ് ഇത് ഭയങ്കര ജോലിയാ രാവിലെ വെളുപ്പിനെ എഴുന്നേറ്റ്. വെ ട്ടും വെട്ടി കഴിഞ്ഞ.
വീട്ടുകാര വെട്ടുന്നെങ്കിൽ എന്റെ വീട്ടിലൊക്കെ അവര് ആങ്ങളയാ വെട്ടുന്ന അവൻ രാവിലെ നാല് രാകുമ്പോ എഴുന്നേറ്റ് വെട്ടിട്ട് പിന്നെ വന്ന് കിടന്നുറങ്ങും. പിന്നെ ആറ് മണിക്ക് പോയി പാലെടുത്തിട്ട് പിന്നെ എട്ട് മണിക്ക് ജോലിക്ക് പോന്നത്. അങ്ങനെയാ പോന്നെ എന്നും ജോലി ഉള്ള ആളാ. ഞാൻ വൈ ആഹ് കഷ്ടപ്പാട പിന്നെ അങ്ങനെ ഇടക്ക്‌ വെച്ച് ഭയങ്കര തലവേദനയായി അങ്ങനെ പല ഹോസ്പിറ്റലൊ ക്കെ പോയിട്ടും മാറുന്നില്ല അങ്ങനെ ഡോക്ടർ അവസാനം പറഞ്ഞ്. ഒറക്കക്കുറവിന്റെയാന്ന് പറഞ്ഞു അങ്ങനെ അങ്ങ് നെ പിന്നങ്ങ് വെട്ടാതെ ഇട്ടിരുന്നതായിരുന്ന്. പിന്നിപ്പം വെല കൂടിയപ്പം പിന്നങ് വെലയും കുറഞ്ഞ് റബ്ബറിന് വെലയും കൊറഞ്ഞപ്പം. പിന്നെ നഷ്ടാണ് അവർക്കൊക്കെ തോന ഉണ്ട് റബ്ബർ. മ്മ് ആഹ് അങ്ങനെ ന നഷ്ടംന്ന് പറഞ്ഞാ വിടെ ഇട്ടിരുന്ന് പിന്നെ ഇപ്പം വില കൂടിയപ്പം അവരും വെട്ടാൻ തുടങ്ങി. നമുക്ക് പിന്നെ കുറച്ചേ ഉള്ളൂ. റബ്ബറേ ഉള്ളൂ ആഹ് വെട്ടുകാർ വന്ന് വെട്ടിയിട്ടിട്ട് പോകും പിന്നെ ഞാൻ പോയി പാലൊക്കെ എടുത്ത് ഉറ ഒഴിക്കും.
പിന്നെ വൈകീട്ട് പോയി ഷീറ്റടിക്കും. നമ്മ പിന്നെ മൂന്നാല് ഷീറ്റ് അത്രയേ ഉള്ളൂ. അതുകൊണ്ട് നമുക്ക് പറ്റും. തോനയൊക്കെ ഇണ്ടെങ്കിൽ. ആൾക്കാര് നിന്നേ പറ്റൂ മ്മ് പിന്ന അങ്ങന വന്ന് പിന്നെ അങ്ങനെ റബ്ബർ. ഈ റബ്ബറിനിടക്ക് തെങ്ങൊന്നുല്ല റബ്ബറായി കഴിഞ്ഞാൽ പിന്നെ അതിനകത്തൊന്നും പിടിക്കത്തില്ല. റബറിന്റെ ചു ഭയങ്കര ചൂടല്ലേ അടുത്ത പുരിടത്തിൽ പോലും ഒന്നും പിടിക്കത്തില്ല. അതാ ഒരാൾ റബ്ബർ ഒരാള് റബ്ബർ ഇണ്ടാ പിന്നെ അടുത്ത പുരിടക്കാര് കൃഷി ചെയ്യാൻ പറ്റത്തില്ല പിന്നെ അവരും അങ്ങ് റബ്ബർ ഇടും അത്രയും അത്രയും ചൂടല്ല തെങ്ങോ ഒന്നും പിടിക്കത്തില്ല പിന്നെ ചെറുത് തയ്യായിട്ട് ഇരിക്കുന്ന സമയത്ത് ഇതങ്ങ് പൊങ്ങിക്കഴിഞ്ഞാ പിന്നെ എന്റെ ചൂടലും ത തണലു പോയിട്ടെ പിന്നെ പി ഇടത്തിയൊന്നും പിടിക്കത്തില്ല
ആഹ് ആഹ് ആഹ്
ആഹ് പിന്ന ചെറുതായിട്ടിരിക്കുന്ന സമയത്ത് നമ്മൾ അതിന്റെടൽ ചീനിയും വാഴയൊക്കെ നടും ഏഴ് വർഷം വരെ ഏഴ് വർഷം വരെ നമ്മള് കയ്യിന്ന് പൈസ ഇറക്കി അതിന് അയിനെ പരിപാലിച്ചു കൊണ്ടിരിക്കണം എന്നാലേ ഇത് ആഹ് അതിന് വളവും ഇണ്ട് അതുപോലെ ഫ്ളാറ്റ് വെട്ടണം സൈ വൃത്തിയാക്കണം ആഹ് ഭയങ്കര പൈസാച്ചെലവ ഏഴ് വർഷം വരെ മ്മ് കയിന്ന് പൈസ ഇറക്കു ഉം ഉം കൊണ്ടുവച്ചാൽ പോരാ കൊണ്ടുവെച്ചാ അങ്ങന ഇരിക്കും അത് വളരത്തില്ല വെട്ടാനും പറ്റത്തില്ല പതിനഞ്ച് വർഷായിട്ടും വെട്ടാൻ പറ്റത്തില്ല നമ്മൾ നല്ലതുപോലെ നോ ക്കിയാലാണ് ഏഴ് വർഷം കഴിയുമ്പോൾ വെട്ടാൻ ഒരുങ്ങുന്നത് എന്റെ വീട്ടി എന്റെ വീ നമ്മുടെയൊക്കെ അങ്ങനെ അങ്ങ് വലിയ പരിപാലനം ഒന്നും കൊടുത്തിട്ടില്ല അതുകൊണ്ടാ ഇതൊക്കെ കൊറവ് അല്ല അതേന്നും പറഞ്ഞ് നോക്കുന്നോര് അത്രയും പൈസ ഇറക്കി ഇജ്ജ് ഒര് കരയൊക്കെ നിർത്തി ചെയ്യിക്കുന്നവർക്ക് നല്ല പൈസ കിട്ടും നമുക്ക് അങ്ങനെ റബ്ബറാണ് പിന്നെ തെങ്ങൊക്കെ ഉണ്ട് തെങ്ങ് അത്യാവശ്യം ഉണ്ട് അത് വേറെ പോരടത്തിൽ തെങ്ങും പിന്നെ പശുവും ആടും ഒക്കെ ഇണ്ട് വീട്ടില് അങ്ങനെ അതിന്റെ ചാണകം വാരി കൊണ്ടിടും പശു കൃഷിക്ക കിടക്കും വയലൊക്കെ ഇണ്ട് വയലിലും കൃഷിയൊക്കെ ഇണ്ട്
ആഹ് ആഹ് ആഹ്
അങ്ങനൊക്കെ കൃഷിയൊക്കെ ആയോണ്ട് അയ്യത്ത പിന്നെ ജോലി അത് വന്ത എപ്പഴും ജോലിയാണ് വീട്ടിലേ
ആഹ് ആഹ് ന്റെ കൂടെ നട
ആഹ് പാല് കറക്കണം വൈകിട്ട് പാല് കറക്കണം രാവിലെ കറവക്കാര് വന്ന് വൈകിട്ട് ആരും ഇല്ല കറന്ന് പാലൊക്കെ കൊണ്ട് കൊടുക്കണം മ്മ് നമുക്ക് വീടുകളിൽ കൊടുത്താലേ നല്ല പൈസ കിട്ടും സൊസൈറ്റിലാണെ പൈസ കൊറവ എന്ന് വെച്ചാൽ അതിന്റെ റീഡിങ്ങ് അനുസരിച്ചല്ലേ പൈസ കിട്ടു
ആഹ് ആഹ്
ആഹ് അത്ണ്ടെങ്കിൽ വീട്ടുകളിൽ കൊടുക്കും
ഉം
ഉം
അന്നേരം സൊസൈറ്റിന്നുള്ള ആനുകൂല്യം കിട്ടുമോ
ആഹ് ഇ ല്ല ഇല്ല സൊസൈറ്റി കൊടുത്താലല്ലേ സൊസൈറ്റി ആനുകൂല്യം സൊസൈറ്റിൽ പണ്ടൊക്കെ സൊസൈറ്റിയിലായിരുന്നു കൊടുക്കുന്നത് അന്നരം വർഷം ഷം തോറും ബോണസ് കിട്ടുമായിരുന്നു ഓണ ത്തിന്
ആഹ് ബോണസാ ഇൻഷുറൻസ ഏതാണ്ടൊക്കെ ഉണ്ടല്ലേ
അന്നൊക്കെ കൊടുക്കുമായിരുന്ന് പിന്നെ പിന്നെ ദൂരെയാണ് അത്രയും ദൂരംഒ ക്കെ പോവുകയും വേണ്ടേ അതുകൊണ്ടങ്ങ്
ആഹ്
ഉം ആഹ് നടന്നൊക്കെ പോകും ആഹ് രണ്ട് രണ്ടര കിലോമീറ്റർ നടക്കണം പിന്നെ ഈ പാലും താങ്ങി പിടി ചങ്ങോരെ പോണ്ടേ ആഹ് അതുകൊണ്ടങ്ങ് കൊടു കൊണ്ട് പോവാ നും ആരുല്ല ഉം അതുകൊണ്ട്ന്നെ അടുത്ത വീട്ടുകളിൽ ക്കൊടുക്കും.
ഉ.
അതുകൊണ്ട് തന്നെ ജോലി പെട്ടെന്ന് അങ്ങ് കഴിയും. പിന്നെ ഉ മഴയൊക്കെ ആ ആ ടുവുണ്ട് ആ ടും പിന്നെ മഴയൊണ്ട് ഇപ്പം പുല്ലൊക്കെ പറിക്ക എളുപ്പം എളുപ്പം അങ്ങോട്ട് ചെന്നാൽ മതി. അത് പെ ട്ടന്നങ് പുല്ല് ആയിക്കോളും അതിന് കു ഴപ്പില്ല. ഓണ ക്കാമ്ബലാ പിന്നെഅതിനെ കച്ചിയൊക്കെ വെടുച്ചു വെച്ചത്
ആഹ്
ഉം പിന്നെ അവിടെ എന്തൊക്കെ പിന്നെ എന്തൊക്കെയുണ്ട് കൃഷികടളോ ക്കെ ഉണ്ടോ?
കൃഷി വലുതായിട്ടൊന്നുമല്ല നമ്മുക്ക് പു രയിടക്കെ കുറവാ
അത്യാവശ്യത്തിനൊക്കെ ചെയ്യതില്ലേ
അത്യാവശ്യത്തിനൊക്കെ ആഹ അഞ്ചാറ് മോട് മരക്കൊമ്പ്
ആഹഹാ് അങ്ങനൊക്കെ ചെയ്യും ആഹ ആഹ് പണ്ടൊക്കെ എല്ലാ പുരിടത്തിലും അങ്ങ് തേക്ക് വെക്കുമാ യിരുന്നു. പക്ഷെ തേക്ക് പിന്നങ്ങ് ശല്യ അങ്ങ് പുഴു കേറും.
ഓ ഇവിടെ ഉണ്ട് ഇ വിടെ അടുത്ത പു രയിടത്തിൽ തേക്കുണ്ട് അത് ഇനിയിപ്പോ അയൽക്കാരുമായിട്ട് വഴക്ക് വെക്കേണ്ടി വരുമെന്ന് തോന്നുന്നു.
ആഹ്
അത അങ്ങ് ആ അങ്ങ് ഹൈറ്റ് ഭയങ്കര ഹൈറ്റ് ആയിട്ട് പോയിട്ടുണ്ട്.
ആഹ് ഹഹ ഹഹ
അനെ ഇല വീഴ ക്കുംഅങ്ങട്ട് അങ്ങ് അപ്പുറത്തുകർങ്ങ് തൂത്തങ്ങ് മഴ യി ല് സ്നേഹം മതിലിന്റെ അതിന്റെ കീഴി കൊണ്ടിട്ട്ങ്ങ് തീടിയിലും ബ കളോവിടെ ആ ന്ന് ആഹ ആ ക കണ്ടില്ലാ കേട്ടില്ലാ എന്നും പറഞ്ഞിരിക്കുന്നുണ് ആരും ഒന്നും അറിയുന്നില്ല.
ആ ആ മതിലിന്റെ കീഴിൽ കൊണ്ടി ട്ട അല്ലെങ്കും മതിലും പൊളിഞ്ഞു അന് സ്നേഹമതിൽ ലൊന്നും വലിയ ബലമന്നുംള്ളതല്ലല്ലേ
ബല ഉള്ളതല്ല ആ യായി ഇാര് അമ്മ അ പ്പറത്തെ ആ ഇപ്പറത്തെ പുരി ഇടത്തില തേക്കിന്റെ ഇലയും ചുള്ളിയ ഒക്കെ ചെന്നങ്ങ് അവിടെ വീഴപ്ബോ അന് ആ അവർ അവിടെയും ഉണ്ട് തേക്ക് എന്നാലും എല്ലാം കൊണ്ട വന്ന് അങ്ങ് ചെവി യി ലോട്ട് കേറ്റി കേറ്റി അങ്ങ് തീയ് ട ക്കോ
ആഹ്
അ പ്പോഴും ഒന്നക്ക് ഒന്നരട ആ ജോലിയൊക്കെ എനിക്ക് ആരേ കൂടെ കടന്ന പിടിക്കാമ്മയ്യ ഞാ ൻ ഒന്നിനും പോന്നില്ല ആഹ്
ദെ തേങ്ങ
അതക്കെന്ന് ആഹ് കൊതിയെ കോതി കൊടുക്കിയ ഇനി അതെന്തിനാ അവിടെ നിർത്തിയേക്കുന്ന അങ്ങ കൊടുത്തിട്ട് ആഹ് ഉള്ള പൈസ മേടിച്ചൂടെ
ആഹ് ആഹ് അതാ നല്ലത് ഒരുപാട് വലുതായി കഴിഞ്ഞാലേ പിന്നെ ചെല
ആഹ് വലുതായങ്ങ് അങ്ങ് മണ്ടേ പോയി എന്തെങ്കിലും ഒന്ന് വന്ന് കഴിഞ്ഞാ അങ്ങ് അപ്പുറത്തെ വീട്ടിന്റെ മണ്ടേലോട്ടൊക്കെ അങ് പോകും അത്.
ഇപ്പ അങ്ങ് ഒരുപാടിടത്ത് ഒടിഞ്ഞു വീഴുന്നുണ്ട് തേക്ക് മോൾ വശം കൊണ്ട് കാറ്റ് ഇിട്ടൊണ്ടൊക്കെ
കേടാവുന്നുണ്ട് ഉള്ള് കൊണ്ടൊക്കെ കേടായി അത് ഒടിയുന്നുണ്ട്.
ആഹ്
ഉം ഇവിടെങ്ങ് അങ്ങ് കുറ്റിക്കാട് പോലെ ആയി കെടക്കുവോ അങ്ങ്
ആഹ് ഓ അമ്പ മൊത്തത്തി ആ പുരേടം മൊത്തം അങ്ങ് കുറ്റിക്കാട് പോലേ ആയി ഇല്ലേ ഉം
ആയ് അങ്ങ് ഇരിട്ടാ ഏത് സമയോം
ആഹ് അതെ പ് പുല്ല് കേറി വളര്ന്നകൊണ്ടാ
പുല്ലൊന്നുംല്ലവ്ടെ ഈ ആയ്ത് ആഹ് ഈ മരത്തിന്റെ ശിഖരങ്ങള് പോയങ്ങ്
ആഹ്
ശിഖരോ അതിന്റെ എലയും എല്ലാം പോയാണ്ങ്ങനെ ഇര്ക്കുന്നെ അല്ലാതെ ആഹ് ഈ പുരേടത്തിൽ പുല്ലൊന്നുംല്ല അതക്കെ ഞാൻ എപ്പോഴും ഇങ്ങനെ പറിച്ചോണ്ടിരിക്ക്വാ ക്ക്യാന്റമ്മളെ താഴെപുരെടത്തി പുല്ലൊക്കെണ്ട് പുല്ലും കാടും എല്ലാം ഒണ്ട്
ഓഹ് അയ്ന് ഒടേനില്ലാത്ത പുരേടം ആണോ
ആഹ് അത് ഒടെയര് സ്ഥലത്തൊന്നും ഒള്ളെയല്ല
ഉം
അവിടെ ഇപ്പ ശെരിക്ക് കാടായ് ആഹ് ശെരി ശെരി ഓഹ് ഓഹ് ഓഹ്